വി
ഹലോ കേക്കാമോ
ആഹ് കേക്കാം തനിക്ക് കേക്കാമോ
ആഹ് എനിക്കും കേക്കാൻ വര്ന്നുണ്ട്
ഓകെ എന്താ പരിപാടി
ആഹ് ഇപ്പോളും ടി വി കണ്ടോണ്ടിരുന്നെ ഇന്ന് അവധി ദിവസല്ലേ അതുകൊണ്ട്
ഒക്കെ എല്ലാരും എന്ത്യേ
ആഹ് എല്ലാരും ഇവിടുണ്ട് എല്ലാരും ടി വി കാണുന്ന്
പിള്ളേര്ണ്ടോ
ഇല്ല അ പിള്ളേരൊന്നുല്ല
ഓക്കെ വർക്കിയ്യ്ന്നുണ്ടോ
ഇല്ലില്ല പഠിക്കുവാ
ഏഹ് സ്റ്റുഡന്റാണ് ഏഹ് എന്താ ഡിഗ്രിക്കാ
ആണാണ്
ഓക്കെ എവിടെയാ
ആഹ് എസ് എൻ കോളേജ്
ഓക്കെ പിന്നെ എന്ത ഫുഡൊക്ക് കഴിച്ചോ
ആഹ് കഴിച്ചു കഴിച്ചു അവടെ കഴിച്ചോ
ഇല്ല ഞാൻ കഴിച്ചില്ല ഞാൻ കൊറച്ചേരെ ചായ കുടിച്ചു അപ്പം പിന്നെ വെശപ്പില്ല
ആഹ് ഞാനിങ്ങനെ പൊറത്തോട്ട് നോക്കിയപ്പോ ഞങ്ങടെ വീട്ടി കൊറെ ചെടികളും പൂക്കളും ഒക്കെ ഉണ്ട്
ആ
അപ്പം അപ്പ അയിനെപ്പറ്റി ഇങ്ങനാലോചിച്ച് അവടെ എങ്ങന ചെടികളൊക്കെ ഇങ്ങനെ പൂക്കളൊക്കെ ഒണ്ടോ കൊറെ.
ഓഹ് ഇവടെ മിറ്റത്ത് നോക്കി നെറച്ചും പൂക്കള. ഇ പൂക്കൾ തോട്ട ഉണ്ട് ഞങ്ങക്ക് ഇവിടെ.
ആണോ. ഏതൊക്കെയുണ്ട്.
എല്ലാം ഉണ്ട്. റോസയുണ്ട്, ജമ്മന്തി എല്ലാമെ ശ് എന്താ പറയ. എല്ലാ അംച്ച് നമുക്ക് ഒന്താ പറയുക കടന വെൽക്കുന്ന കൊറേ ഗ്‌-ർ - ക ഇതില്ലെ പൂക്കളില്ലേ
ആഹ്. ഒണ്ട് ഒണ്ട്.
ഉം റോസയുണ്ട്, ജമ്മന്തി ഡാലിയ പിന്നെന്താ മുൽ അമ്മുല്ല. പിന്നെ ച്ച് - ച്ച് കോ ചെയ്തണ് കൊറേ പേര് ഇൻക്കറിയില്ല സത്യം പറ്ഞ്ഞാല്.
ആഹ് ഞങ്ങടെ വീട്ടിലും അങ്ങനെ തന്നെ. ഇപ്പ കൊറെ ഇപ്പൊ ഏറ്റവും കൂടുതലുള്ളത് ജമന്ത്യ.
ഏഹ്
ആഹ് അത് ഇപ്പം മഞ്ഞ, ഓറഞ്ച് അങ്ങനെ പല കളറിലു ഒണ്ടല്ലോ.
ആഹ് അത് ശെര്യ. കൊറേ കളർ. അപ്പോ പൂത്ത്ക്ക്ണത് നല്ല രസ കാണാന്.
ആഹ് അതാ അത് കൊറച്ചെ ഇപ്പ പൂത്തിട്ടുള്ളൂ. എല്ലാം ചെറിയ തൈകള അപ്പം ഇനി ഇപ്പ അത് പൂക്കാറാവും. ഇനി അടുത്ത മാസൊക്കാവുമ്പോഴ്ത്തേന് അതെല്ലാം പൂക്കും.
ഓക്കെ. അപ്പം മഴയില്ലേ അവിടേക്ക്.
ആഹ്. ഇവിടെ മഴയൊണ്ട്. അതോണ്ട് പിന്നെ ചെടിക്കൊന്നും വെള്ളം ഒഴിക്കണ്ട അല്ലെങ്കി ഈ നമ്മള് ഈ ഓണക്ക് സമയത്ത്ന്ന് വെച്ചാ ഇതിനെല്ലാം വെള്ളം ഒഴിക്കണോല്ലോ.
ഉം അതാ ഞാൻ ചോയിച്ചെ അവിടെ മഴയുണ്ടെന്ന് ചോദിച്ചെ അതാ. ഉം. ഇനി ദിവസം നനച്ചു കൊടുക്കേണ്ട ചെടികളില്ലേലു തും ത വാഴ ഒണങ്ങിപ്പോവില്ലെ.
അതാ നമ്മളിപ്പൊ ചെടി നട്ടാ മാത്രം പോരല്ലോ. അതിന് പരിപാലനവും കൊടുക്കണ്ടേ.
ഉം അയിന്റെ മേല കാര്യങ്ങളൊക്കെ ചെയ്തൊത്താലേ നമുക്കൊരു പൂ ഇണ്ടായി വരൊള്ളു.
അതാ ഇപ് പിന്നെ റോസ, അതുപോലന്നെ മുല്ല, അങ്ങനെ കൊറേ ചെടികളുണ്ട്. പിന്നെ പത്തുമണിന്ന് പറഞ്ഞൊരു ചെടിയുണ്ടല്ലോ?
ആഹ് പത്ത്മണി.
ആ അതന്ന്ച്ചാ പല കളറിലുള്ള പൂക്കള് വെര്വല്ലോ?
ഉം
ആ അത് പക്ഷെ രാവിലെ വിരിഞ്ഞിട്ട് വൈകിട്ട് ആകുമ്പഴ്ത്തേനങ്ങ് വാടി പോവും. അതും ഇങ്ങനെ കൊറേ ചട്ടിയിലൊക്കെ ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട്.
മിറ്റത്താണോ നട്ടേക്കുന്നത് അതോ? തൂക്കിയിട്ടേക്കെയാണോ പത്ത് മണി.
ആഹ്. പത്തുമണി ചട്ടിക്കകത്ത് നട്ട് ഇട്ടിട്ട് മിറ്റത്ത് വെച്ചേക്ക്വ. തൂക്കിയിട്ടേ ക്ക്വ. നേരത്തെ ഒക്കെ തൂക്കി ഇട്വാരുന്നു. ഇപ്പൊ അങ്ങനെ തൂക്കിയൊന്നും ഇടാറില്ല.
ഏ ഹ്. അല്ല അല്ലാണ്ട് വ
ആ പറഞ്ഞൊ.
അല്ല. അല്ലാണ്ടന്നെ വച്ചോളത്തി ഈ കറക്റ്റ് കറക്റ്റ് പടം അതങ്ങ് പോയിക്കോളൊല്ലോ?
അത. അത് മാത്രല്ല. ഈ കെട്ടി തൂക്കുമ്പോഴക്കെ ഇനി അയ്നകത്ത് വല്ലം കേറിയിരുന്ന നമ്മൾ അറിയത്ത് പോലും ഇല്ല. തറയിലിരിക്കുമ്പ നമുക്ക് പിന്നിം കാണാല്ലോ?
ആ നോക്ക്യാന്നെ കറക്റ്റയ്ക്കാ. നമ്മള് നോക്കി നോക്കിയാ മലി മലിക്കാന നമുക്ക് പറ്റൂലല്ലോ?
ആഹ് അതാ ഇപ്പ. ഇപ്പന്ന് വെച്ചാ ഈ എഴജന്തുക്കളൊക്കെ വന്ന് കേറിയിരുന്നാ നമ്മള് അറിയത്ത് പോലും ഇല്ല.
ആഹ് അത് ശരിയാ.
ആഹ് അതാ ഈ ചെടി പക്ഷെ ഇങ്ങനെ പൂന്തോട്ടം കൊ പോലെക്കെ ഇരിക്കുന്നെ കാണാൻ ഭംഗിയാ പക്ഷെ നമ്മളത് എട ക്ക്യെടക്ക് നോക്കണം അയിന്റെ അകത്തൂടെക്കെ. കാരണം നമ്മളറിയത്തില്ലല്ലോ ചെന്ന് കേറിയാ
ആഹ് എല്ലമ്മന്നൊന്ന് അയില്ള്ള പുല്ലേളൊക്കെ നമ്മൊന്ന് എടക്കെടക്ക് ഫ്രീയുള്ള സമയത്തൊന്ന് പറിച്ച് വൃത്തിയാക്കി കൊടു
ആഹ് അതാണ് ഒരു പ്രശ്നം. ഇപ്പ ഈ മഴ പെയ്തപ്പഴ്ത്തേനേ എല്ലാ ചെറിയ കുഞ്ഞു കുഞ്ഞ് പുല്ലുകളെല്ലാം ഇങ്ങനെ വളർന്നു തുടങ്ങി. എല്ലാം ഇങ്ങനെ ഇങ്ങനെ അടുപ്പിച്ചിങ്ങനെ പോച്ച തോനെ ആയിരിക്കുവാ.
ആണോ?
ആണ്. അപ്പം അതൊന്ന്വെച്ച ഈ ഒണക്ക സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം വരില്ല. പക്ഷെ ഈ മഴ അങ്ങോട്ട് പെയ്തപ്പഴ്ത്തേന് അത് നമുക്ക് പിച്ചി കളയാന്ന് വിചാരിച്ചാ കൊതുക് കാരണം മിറ്റത്തിരിക്കാൻ പറ്റത്തില്ല.
ഉം. അതീ വേ എടയ്ക്ക് വെയില് തെളിയുമ്പൊന്ന് പോയിതാക്കി പറിച്ച് കൊടുത്താ മതി അപ്പൊ കറക്റ്റ് ആയിക്കൊള്ളുല്ലേ.
ആഹ് പക്ഷെ ഞങ്ങടെന്ന് വെച്ച ഞങ്ങടെ കിഴക്ക് വശത്ത് ആ മിറ്റത്ത്ന്നൊക്കെ വെച്ചാ, ഭയങ്കര കൊതുകാ ഇവടെ. ഈ അടുത്ത റബ്ബറ് ഒക്കെ ഉള്ളോണ്ടേ.
അഹ് തോട്ടണ്ടോ?
ആഹ് റബ്ബർതോട്ട, തൊട്ടടുത്തല്ലാ കൊറച്ച് ദൂരെ ആയിട്ടുണ്ട് അപ്പൊ അവടൊക്കെ അങ്ങനെ ആയത് കൊണ്ട്. കൊതുക് വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാ അപ്പം. നമ്മളിപ്പോ സന്ധ്യ സമയത്ത്ന്ന് സന്ധ്യ സമയൊന്നില്ല വൈകിട്ടായാലും എപ്പഴായാലും. അവടെ പോയിരുന്നാ ഭയങ്കര കൊതുകാ.
ഉം.
പിന്നെ നിങ്ങടവടെ എങ്ങനാ ഈ ചെടിക്കൊക്കെ പരിപാലനം നൽകുന്നെ ഇങ്ങനെ എടക്ക് വളം ഒക്കെ ഇട്ട് കൊടുക്കോ?
ആഹ് ഇവിടെ ചാണകം വളടും പിന്നെ അയ്ന് ചെടിക്ക് വേണ്ടി വളങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇട്ട് കൊടുക്കും. പിന്നെ ഈ പുല്ലൊക്കെ കേറുമ്പോ പെട്ടെന്ന് പറച്ച് ചെത്തി റൗണ്ടാക്കിയിട്ട് നമ്മൾ വൃത്തിയാക്കൂലേ ചെടികളെ.
ആഹ് ആഹ്.
അങ്ങനെക്കെയാക്കും. പിന്നെ ഓവറ് കാടാവാൻ സമയത്തൊക്കെ പറിച്ച് വൃത്തിയാ ക്കിര്നി നല്ല രസാ കാണാന്.
ആഹ് അതാ അതുപോലെ തന്നെ ഇങ്ങനെ പുല്ലിന്റെ ടൈപ്പ് തന്നെ ആയാലും കൊറേ ഇങ്ങനെ പടർന്ന് നിക്ക്‌ന്ന നല്ല ചെടികളൊക്കെ ഉണ്ടല്ലോ.
ഉം ഉം.
ആഹ് അതൊക്കെ ഇങ്ങനെ അട്പ്പിച്ചിങ്ങനെ നിക്ക്‌ന്ന കാണുമ്പം നല്ലൊരു പച്ചപ്പ് നല്ലൊരു ഭംഗിയാ ആ ഭാഗം ഒക്ക കാണാ അങ്ങനെ.
അത് സൂപ്പറാക്കണം കാരണം ഈ ചെടികളെ എടക്കൊക്കെ വന്ന്ട്ട്ണ്ടെങ്കി നല്ലരസാ.
ആഹ് അതാ അതിന്റെ എട ക്ക്യൂടെ ഓരോ ചെടികളൊക്കെ നട്ട് കൊടുക്കാങ്കി നല്ല ഭംഗിയിലത് നിക്കും.
ഉം. അവ്ടെ വളം ഒക്കെ ഇട്ട് കൊട്ക്കാറ്ണ്ടോ?
ആഹ് ഇവ്ടെന്ന് വെച്ചാ ഏഹ് ചാണകവാ ഏറ്റവും കൂടുതൽ ചാണകോം പശുവിന്റെ മൂത്രോം.
ഏഹ്.
ആഹ് അപ്പം അത് രണ്ടും ഉം എന്ന് വെച്ചാ നട്ന്നേന് മുമ്പ് എഹ് മണ്ണ് കെളച്ചിട്ട് ചാണകോം ഈ മൂത്രോം രണ്ടൂന്ന് ദിവസത്തേക്ക് കൊണ്ടൊഴിക്കും. അന്നിട്ട് കൊറച്ച് വെള്ളൂടെ ഒഴിച്ച് അങ്ങനെ രണ്ടു മൂന്നൂസം ഇട്ടിട്ട് നടും.
ഉം
അന്നേരം പെട്ടെന്ന് അങ്ങ് തഴച്ച് വളരും നമ്മള് വളം ഇടാതെ നട്ടതും ആവളം ഇട്ട് നട്ടതും തമ്മി കാണുമ്പ തന്നെ നമുക്കത് മനസ്സിലാവും അതിന്റെ തണ്ടിന്റെ കനം കാണുമ്പഴേ
അത് ശെരിയാ
ആഹ് നമ്മള് വളവും ഒക്കെ ചെയ്തു കൊട്ത്താ അതിന്റെ ആഹ് ഒരുരിത് ആഹ് ചെടിയില് കാണാൻ പറ്റും. ആഹ് പറ്റും അങ്ങനെ ഞങ്ങള് അങ്ങനെ ഇപ്പ ജമന്തിയൊക്കെ നട്ടതങ്ങനാ
എന്നിട്ട് ഇണ്ടായോ പൂവോക്കെണ്ടായോ?
ആഹ് കൊറച്ച് പൂവ്ണ്ടായി കൊറച്ച് ചെറിയ തൈകളാ അതിനിയിപ്പം ഒടനെ അട്ത്തമാസം ആവ്മ്പഴത്തേന് പൂ പൂവാവും അപ്പ നല്ല ഭംഗിയായിരിക്കും.
ഉം
പിന്നെ ഇവ്ടെ ഏതൊക്കെയാഒള്ളെ ഇവ്ടെ ഏപ്രിൽലില്ലി മോർണിംഗോ മോർണിംങ്ങ് ഗ്ലോറി അങ്ങനെക്കെ
ഏപ്രിൽലില്ലിയോ അത്എന്ത് പൂവാ
ഈ ഏപ്രിമാസത്തി മാത്രം പൂക്ക്‌ന്ന ഒരു പൂവുണ്ടല്ലോ?
ആണോ
ആഹ് അങ്ങനെ ഒരു പൂവൊണ്ട് പക്ഷെ അത് ഏപ്രിൽ മാസത്തി മാത്രായിരുന്നു നേരത്തെ പൂത്തോണ്ടിര്ന്നേ ഇപ്പൊ ഇപ്പ അങ്ങനെ ഏപ്രിൽ മാസംന്നൊന്നു ഇല്ല ഇപ്പയെല്ലാം കാലം തെറ്റിട്ടല്ലേ?
ഉം അത് ശെരിയാ
ആഹ് അതിപ്പം ഏഹ് മാർച്ചൊക്കെയാവുമ്പഴത്തേന് പൂക്കും അങ്ങനെയിപ്പൊ അതൊണ്ട് പിന്നെ മുല്ല മുല്ലെണ്ട് മുല്ല പിന്നെ മുല്ലക്കൊര് സീസണൊണ്ടല്ലോ നിത്യ നിത്യമുല്ലയല്ല അല്ലാതെ സീസണിമാത്രം പിടിക്ക്‌ന്ന മുല്ലയാ
ഇന് ആഹ്
അവ്ടെങ്ങനെ മുല്ലപ്പു ഏറ്റവും ഇഷ്ട്ടള്ള പൂവേതാ?
ഇവ്ടെ മുല്ലപ്പൂണ്ട് റോസപ്പൂ മുല്ലപ്പൂവാണ് എൻ്റെ കൊച്ചിന് ഭയങ്കരഇഷ്ട്ടാ തലയൊക്കെ ചൂടി നിക്കാനായിട്ടേ
നിക്കാൻവേണ്ടിട്ട്
ഉം അപ്പ മുല്ലപ്പൂ കോർത്തൊക്കെ കഴിഞ് നല്ല രസാല്ലെ തലയിലൊക്കെ കാണാന്. അപ്പ അതൊക്കെ ഭയ് ഉം അപ്പൊ അത് പിന്നെ അത് ഇഷ്ട്ടാണ്
ഈകല്യാണങ്ങളും മറ്റ് പര്പാടിയൊക്കെവര്മ്പ ഏറ്റം കൂടുതല് മുൻതൂക്കൊള്ളൊര് പൂവാണല്ലോ
മുല്ലപ്പൂ
ആണ് എന്ന്ച്ചാ അന്ന് ആഹ് ഒര് സമയാവ്മ്പഴത്തേന് ഭയങ്കര വെലയുംവെരും ഓണസമയൊക്കെ ആവ്മ്പഴത്തേന്
ഹലോ
ഹലോ കേക്കാം കേക്കാം പറഞ്ഞോ
അല്ല പറഞ്ഞോ കുഴപ്പല്ല കേറ്
ആഹ് ആഹ് അതാ ഈ ഓണ സമയമൊക്കെ ആവുമ്പോഴത്തേന് നമ്മള് പൂ വെടിക്കാൻ ചെന്നാ മുല്ലപ്പൂവിന് ഇപ്പോ ഒരു മുഴത്തിന് തന്നെ ഭയങ്കര വെലയായിരിക്കും
ഉം
ആവശ്യക്കാര് കൂടുമ്പോ വെലയും കൂടും
ഉം പക്ഷെ ആസമയത്ത് നമ്മളെ വീട്ടില് ഒട്ടും ഉണ്ടാവൂല്ല
ആഹ് അതാ നമുക്കൊരു ആവശ്യം വരുമ്പോ നമ്മുടെ വീട്ടി കാണത്തില്ല അല്ലാത്തപ്പോ ഇഷ്ടം പോലെ പൂ കാണും അത് വെറുതെ കിളിച്ചിട്ട് അതങ്ങ് പോവായിരിക്കും ചെയ്യുന്നത് പക്ഷെ നമ്മളുടെ ആവശ്യത്തിന് ചെന്നോക്കുമ്പോ അതൊന്നും കാണത്തില്ല അതുപോലെ തന്നെ ഈ റോസാ പൂ എങ്ങനെ ഒരു കളർ എത്ര കളർണ്ടതോ പല പല കളറ്ള്ളത്ണ്ടോ
ഇവിടെ പ പല കളറ്ണ്ട്
ആഹ് ഞങ്ങടെ വീട്ടില് ഒരു നേര്ത്തെ രണ്ട് കളറ് ഉണ്ടായിരുന്നു വെള്ളയും റോസയും റോസും
ഉം ഉം
ഇപ്പം പക്ഷെ റോസ് ഇല്ല വെള്ള മാത്രേള്ളൂ പക്ഷെ അതിപ്പ നല്ല നിറച്ചും പൂ പിടിക്കുന്നുണ്ട്
അഹ് പറിയാറുണ്ടോ
ആഹ് അങ്ങനെ ത റോസാപ്പൂ നമ്മൾ അങ്ങനെ അധികം തലയില് വെക്കാറില്ലല്ലോ അത് തന്നെ നിന്നങ്ങ് പൊഴിഞ്ഞ് പോകാത്തെയുള്ളു
എല പറിച്ച് അകത്തൊക്കെ വെക്കാൻ നല്ല അതിന്റെ മണം നല്ല രസല്ലേ
മുല്ലയുടെ മൊട്ട് നമ്മള് വിരിയുന്നേന് മുമ്പ് കൊണ്ടുവെച്ച നല്ല മണമായിരിക്കും രാത്രി
ആഹ് അത് ശരിയാ
അതാ പിന്നെ ഇവിടെ ന്ത്‌ ചെമ്പരത്തി ഉണ്ട്
ഏഹ്
ചെമ്പരത്തിപ്പൂവ്
ചെമ്പരത്തി പ്പൂ പിന്നെ എല്ലാ വീട്ടിലുണ്ടാവുന്നേഎല്ലേ
ആഹ് അതാ അതാകുമ്പം താളി പിഴി എടുക്കാതിന്റെ എലയോക്കെ
നല്ല സുഖം കിട്ടില്ലേ തലയ്ക്കൊക്കെ ഇതാക്കി എടുക്കുമ്പോ
ആഹ് അതാ നല്ല തണുപ്പ് കിട്ടും
ഉം
അപ്പൊ അങ്ങനെ ഗുണോണ്ട് അതിന്
ആഹ് അത് പിയിഞ്ഞ് നമ്മ തലേൽക്ക് തേച്ചാ നമുക്കൊരു കുളിർമ കിട്ടും തല
ആഹ് അതാ അതാ അപ്പം ചെമ്പര ത്തി അയ്നാ ഉപയോഗിക്കുന്നേ പിന്നെ പാലപ്പൂ ഉണ്ട്
ഈ സത്യം പറഞ്ഞ ഈ പൂവൊക്കെ എന്ന് വെച്ചാ ന്ന ന്ന ഈ പൂവൊക്കെ നടന്നെന്നെയെന്ന് വെച്ചാ ഓണ സമയാമ്പോഴേത്ന് ഇഷ്ടം പോലെ പൂ കിട്ടോല്ലോന്ന് വിചാരിച്ചിട്ടാണ്
ഉം ഒ ഓക്കെ ന്ന ഞാൻ പിന്നെ വിളിക്കാ ട്ടോ
ആഹ് ശരി ഓക്കെ
ആഹ് ശരി